ഹലോ ഹലോ ആഹ് കേക്കണ്ട് എന്തൊക്കെയണ്ട് വിശേഷം ഓ എന്താ ഫുഡ കഴിച്ചോ?
ഫുഡൊക്കെ കഴിച്ചു അ അവിടെ കിടക്കാൻ നിക്കണ നല്ല ചൂടല്ലേ പൊറത്തും ഇറങ്ങാൻ വയയ്യ
ഓ പറയാതിരിക്കാൻ വയ്യ ഒടുക്കത്തെ ചൂടാ ഞങ്ങളിങ്ങനെ ഉള്ളിലിരുന്നിട്ടും പൊള്ളാണ്
മക്കളെതാ വെക്കേഷനാവോണ്ട് അവൾക്ക് പോണടു കിട്ടണം ഫോണ് ഇങ്ങനെ ക്ലാസ്സില് പറയായിരുന്നു കാൽ -
ക്കാർങ്ങാനും വെയ്യല്ലോ ഫോം കൊടുക്കാതെ നിവർത്തിയില്ല ഉള്ളിൽ നിന്ന നമ്മളെ കേദിയെടുകയാണല്ലോ
അതന്നെ പോ കൊടുക്ക ഇങ്ങനെയാലും പൊടുക്ക്പള ആവൂല ഫോൺ കൊണ്ടുള്ള ദുരുപയോഗങ്ങള് പലതരാണ് നമ്മളെ മക്കളെ ഏഹ് മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആക്കാനൊക്കെ ഈ ഫോണിനെ കൊണ്ട് കഴിയും ഒരു മെമ്മറി പവർ- ആഹ് മെമ്മറിപ്പവർക്ക തിലൂടെ പോകുന്നുള്ളതാണ്
ആഹ് ഈ ഫോൺന്ന് വെച്ചാല് ഫോണ് നമ്മള ഈ നാണയം പോലെയാണ് ല്ലെ രണ്ട് വശണ്ടല്ലോ ഒ അതിനും നല്ല മെറിറ്റുണ്ട് ഡീമെറിറ്റുണ്ട് ആഹ് അപ്പൊ നല്ലത് ചെയ്താൽ നമുക്ക് കിട്ടും ദോശയാണെങ്കിൽ അയിക്ക നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണെന്നുണ്ടെങ്കില് നമുക്കതിന്റെ വിപത്തും കിട്ടും ഉം പിന്നെ പ്പ ന്താ ഫോണിലന്നെല്ലേ അല്ലപ്പ അടുത്തവും നമ്മള കൊറോണ കാലത്ത് ഫോണ് സുലഭമായതാണല്ലോ അത പേരും പറഞ്ഞാണല്ലോ മക്കളിപ്പോ വരുന്ന
പ്പ ഫുള്ള് നമ്മള് ഫോണില് ക്യാഷും ഫോണില്
അതെ
പിന്നെ പി സ്കൂളിൽ എടുത്തതും മദ്രസൽ എടുത്തതും ഒക്കെ പോണത്തെത്തും പഠിപ്പാനതും ഇ നമക്ക് ഉപയോഗങ്ങളണ്ട് ചാറ്റ് ജി പിടി ഉപയോഗങ്ങൾ ണ്ടാവും ലോകത്തിന് അപ്പുറത്തേക്ക് നല്ല ദോഷങ്ങളുംണ്ട്
ഉണ്ട് ഉണ്ട് ഇപ്പ ഒരു വീട്ടില് ന്നെ ഓ രണ്ടും മൂന്നും കുട്ടികൾ ഉണ്ടെങ്കിലും ഒരക്കെ ഈ ഉമ്മാന്റെ അല്ലെങ്കിൽ അമ്മേന്റെ ഫോണില യിരിക്കും എല്ലാ കാര്യങ്ങളും ഫോണ ഒരാ വിടെ അടിയായിരിക്കും
ഞമ്മള് സാധാരണക്കാരടെ വീട്ടില ഒരു പോണേള്ളൂ പക്ഷെ ന്റെ വീട്ടിലൊക്കെഓരോ മക്കൾക്ക് ഓരോ ഫോണണേ
ആ ഇപ്പത്തെ മ ജെൻസ് വീട് മക്കളന്നെ ഫോൺോക്കകല്ലേ ചെറിയ കുട്ട- ട്ടികൾ വരെ ഫോണട് കാണിച്ചു കൊടുക്കുമ്പോത്തന്നെ അവരെടെ മൈന്ഡറ് ഉം
യൂട്യൂബ് നോക്കിയന്റെ ഒരു കുട്ടിക്ക് ഗിഫ്റ്റ് കൊമ്പ ടുത്തതാണെങ്കിൽ ആ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്ത് ഇപ്പോ അതേപലത്തെ ഫോണ് വേണം
അഹ ഹേ
ആഹ് ഫോണ് മതി അപ്പം എക്ക് മിനിയാന കൗൺസിലിംഗ് ണ്ടായിരുന്നു
ആഹ്
അംഗൻവാടില്ലേ
അതെ
ട്ട നമ്മൾ സ്ക്രീൻ ടൈം നമ്മള് പറേണത് കോർക്കണം
ആഹ് ആഹ്
പോണ് ആത്ഭല്ലാക്
ഞമ്മള് ഞമ്മള് മാതാപിതാക്കള് തന്നെയോണ്
ആണ് കുട്ടിളെ പറഞ്ഞിണ്ട് ആവിശ്യല്ലാ ഞമ്മളന്നെ അയ്ലാണ് നമ്മളൊന്ന് കോരി കണ്ട്രോള് ചെയ്യണം നമ്മള് ഇന്ന് സോയം കണ്ട്രോള് ചെയ്യണം ഉം
അതാ ഒര് പ്രത്യേകതാ ഞമ്മള് കണ്ടിട്ടാണ് ഞമ്മളേ ക്ലാസ് എടുക്കാണെങ്കി പോലും ഞമ്മള് ഫോണും നെക്കി
അതെ ഇനിപ്പോ ഒന്നും ഇല്ലന്ന്ണ്ടാങ്കിലും ആഹ് ഇൻസ്റ്റയിലോ യൂട ട്യൂബിലേ കേറി ഷേർട്ട്സ് എങ്കിലും കാണ്ടി വേരും അത് ഒന്ന് കണ്ടാ പിന്നെ ബാക്കില് ബാക്കില് കാണാന് തൊരാ വേരും
ആഹ് ഷോട്ട്സ് എന്ന് പറയന്നാത് ഒര് മിനിറ്റിന് ഉള്ളില് അഥവാ പത്ത് മിനിറ്റ് ഉള്ളില് ഞമ്മള് പത്ത് പതിനഞ്ച് കാര്യങ്ങള് ഞമ്മള് കാര്യങ്ങളിലൂടെ ഞമ്മള് പോവാണ്
അതെ
അതുകൊണ്ടന്നെ എക്സാമിനൊക്കെ ഞമ്മള് എക്സേക്കേ എഴ്തുമ്പോ ഞമ്മുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നീട്ടി വലിച്ച് കൊണ്ട് പോവാൻ കയിന്നില്ലാ
അതെ ആഹ് ശെരിയാണ് പറഞ്ഞത് ഞമ്മളൊക്കെ എത്ര എക്സാം എഴുതി ഞമ്മക്ക് സമയം തേകയിന്നില്ലാ
ഹലോ റേയ്ഞ്ച് കിട്ടി പോയോ
കേക്ക്ന്നില്ലേ
ആഹ് ഇപ്പേ കേക്ക്ന്ന് ഇണ്ട്
ഉം കുട്ടികളെ അതേപോലെ ഞമ്മളെ ആഹ് കുട്ടി ജെനിച്ചത് മൊതല് രണ്ട് വയസ്സ് വേരെ കുട്ടികള്ടെ സ്ക്രീൻ ടൈം എന്ന് പറയ്ന്നത് എത്രയാന്ന് അറിയോ
ആഹ്
പറഞ്ഞപ്പോളാ ആട്ടോ ഞാൻ അറിയ്ന്നൊ എനിക്കറിയില്ല
ആഹ് ഇങ്ങനത്തെ ഓരോ ക്ലാസ് കേക്ക്മ്പാള നമ്മളന്നെയാ ചിന്തിക്കന്നേ
ആഹ് ഞമ്മള് ഞമ്മള് കുട്ടികള് ഫുഡ് കയിക്കാൻ വേണ്ടിട്ട് ഞമ്മള് പിടിച്ചുകൂടി ആഹ് അപ്പൊ ആഹ് ഫുഡ് കഴിക്കണത് ഓക്ക് രുചികളൊന്നും അറിയാതെ ആഹ് ഫുഡ്
അറിയൂല്ലാ ആഹ് ഈ ചെര മക്കള് തടി വെക്കൂല്ലാ എന്ന് പറയല്ലോ അതെന്താ ഇവര് ഇത് കണ്ടിട്ടാ തിന്നന്നത് അതിന്റെ ഒര് എഫക്ട് കേറൂല്ലാ
പിന്നാ മൂന്ന് വയസ്സ് മുതല് അയിന്റെ മോക്കൾക്ക് എല്ലാർക്കും സ്ക്രിം ടൈം എന്ന് പറയ്ന്നത് രണ്ട് മണിക്കൂറ് മാ
ആഹ് ആഹ് നമ്മള് അത് പാലിക്ക്യാ അല്ലാ ഉം ഇല്ല അതെ ഇപ്പൊ ഞാന് അടക്കാണെങ്കിലേ എങ്ങണേന്റെ മുന്നും ഓണാന്നാല് എൻ്റെ ഫോ അടത്ത് ഫോൺ ഉണ്ടൊവാന്ന് നോക്കും ഫോണില് നോക്കും വാട്സപ്പിലും എന്താ വന്നേന്ന്
ആഹ് അടിഷാനണേ
അതെ
ഞമ്മള് ഫോണിന് അടിറ്റ് ആയി പോയിട്ട്ണ്ട്
ഉം ഇതുലെ തന്നെ എത്ര രോഗങ്ങള് ഇണ്ട് അല്ലേ നമ്മളെ തലവേദന ബയങ്കര ഡിപ്രഷന് കണ്ണ് ങ്ങനെ ക്ഷീണിക്കുമല്ലോ
ആഹ് എതി ഒരു ഓട്ടിസം ഉണ്ടാവല്ലോ ഈ ഫോണിന്റെ ഉപയോഗം
തന്നെ ആഹ് ആഹ്
ഓട്ടിസം എന്ന് പറഞ്ഞ ജനിച്ചു വീണ ഉടനെ ഉണ്ടാവുന്ന ജനിതക വൈകല്യം മൂലം ജനിക്കുമ്പോഴേ ഉണ്ടാവുന്ന ഒരു രോഗം കാൺ
ആഹ്
പശേ ഇപ്പം വേറൊരു തരം ഓട്ടിസം എറങ്ങിയിട്ട് ഇണ്ട് ഫോണിന്റെ ഉപയോഗം മൂലം
ഫോൺ അഡിക്ഷൻ കൂടിയിട്ടല്ലേ
അതേപോലെ കുട്ടികള് വീടുകളില് നമ്മള് ആത് ഒരു കണക്കിന് ശരിയാട്ടോ ഞമ്മള് ഏഹ് ഒരു കുട്ടി ജനിച്ചാലും മാതാവ് ഒരു വാത്ത് ഫോണില് വലിയ കുട്ടികൾ വേറൊരു വാത്ത് ഫോണില് പിതാവ് വേറൊരു വാത്ത് ആഹ് എന്നിട്ട് കുട്ടികൾ സംസാരിക്കാൻ ഇരിക്കുന്നത് മാതാപിതാക്കൾ മന്ന് ഏഹ് സഹോദരങ്ങളിൽ തെറ്റ് മാത്രം
അതെ കാരണം ഇവരെടുത്ത് ഇവരി ആ്ഹ് ചെറിയ മക്കളാവുമ്പോ ഇവരെല്ലാം കണ്ടും കേട്ടും നമ്മളെ പഠിക്കാനനുകരിക്ക പക്ഷെ നമ്മള ആഹ് സമയത്തും ഈ ഫുള് സ്ക്രീൻ ടൈം ആവുമ്പോൾ ഇവർക്ക് അതിന്റെ സ്പേസ് ആവടെ വരുന്നില്ല ഉം ശരിക്കും ഉറങ്ങണേന്റെ ഒരു മണിക്കൂർ മുന്നേ എങ്കിലും ഫോൺ എടുത്ത്
ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പിന്നെ ആത് ഓൽ പ്രത്യേകം പറഞ്ഞു
ബ്രെയിൻ റിലാക്സ് ആവാൻ കട്ടും
ആഹ് ങ്ങള് ഒരു വീട്ടിലൊരു കർശന ണ്ടാക്കിയാ മതി എല്ലാരും ഇത്ര ടൈമിന്റെ ഉള്ളില് ഫോണ് നിർത്തി വെക്കാന്ന്
അതെ അതെ ഇത് അവരോട് നമ്മൾ ഇങ്ങനെ പറയുമ്പോ ആഹ് ഉമ്മച്ച കണ്ടണല്ലോ ഒപ്പച്ചി കണ്ടണല്ലോ ഇനന്ദ എനക്ക് കണ്ടാല്ല അങ്ങനെയാണ് വരുയോ
ആഹ് ഇപ്പൊന്ന് ഇപ്പ അവിടെ പറഞ്ഞേ എൻ്റെ മകള് പറയാ ഞനിന്തോന്ന് ന പറഞ്ഞ നിങ്ങ എപ്പോഴും ഫോണിൽ ഞമ്മക്ക് ഞമ്മളഫുള്ള് എല്ലാ കാര്യങ്ങളും ഫോണിലാണ്
ആണ് അതെ സത്യംപറഞ്ഞ ഈ ഫോൺ ഇല്ലാത്തരു കാലം ഉണ്ടായിരുന്നല്ലോ അല്ലെ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും എങ്ങനെപ്പന്ന ജീവിച്ചേ ഇന്ന് നമക്ക് ഇത് ഇല്ലാതൊരു മീൻറ്റ്ക്കാൻ കഴിയോ അതെ അതുകൊണ്ട്ന്നെ എന്താ ഓ ലെ ഹെൽത്ത് അത്രെ ഇന്ന് നമ്മളെന്താ വീക്കാണല്ലോ നമുക്ക് ആഹ് കാര്യത്തില് ഹെൽത്തിന്റെ കാര്യമാണെങ്കിലും ഫുഡിന്റെ കാര്യമാണെങ്കിലും എല്ലാം കൊണ്ട് നമ്മള് വീക്കാണ് ഉം
ഫാസ്റ്റ് ഫുഡ് മതി പൊറത്തന്നില്ലേ ഭക്ഷണം ആണോ മക്കളും
അതെ വായക്ക് രുചിള്ള കാണുമ്പോ മക്കള് മുതലേ നമ്മള് വരെ അതാണ് നമ്മള ശരീരത്തിന് അത് പറ്റുന്നുണ്ടോ അല്ലേ നല്ല നോക്കുന്ന അപ്പൊ ഞാൻ ഇടയ്ക്കന്ന രാത്രിങ്ങനെ ഷവർമെന്റൊക്കെ റീൽ കാണും അപ്പ ഇങ്ങനെ അത് കൈക്കാല്ലേ തൊരങ്ങനെ വരും എന്നും ലോർഡഡ്ഫ്രയ്‌സ്സ് ശവർമ്മ ആഹ്
നമ്മക്ക്ഷ്ടമുള്ളത് അതുപോലെ വായക്ക പക്ഷെ നമ്മള് നമ്മള് സാദാ ചോറ് അങ്ങനത്തെ ഭക്ഷണങ്ങള് ഞമ്മക്കും വേണ്ട മക്കൾക്കും വേണ്ട
അതെ
നമ്മള അരിഭക്ഷണം കൊണ്ട് ഒരു ഗുണ ഇല്ല
അതെ ഇപ്പൊ ഈ ജിമ്മിലൊക്കെ ഉണ്ടോ നമ്മൾ പറയും അവിടെ ജിമ്മിലൊക്കെ പോകുമ്പോൾ പഴം മുട്ടയൊക്കെയാണ് കഴിക്കണ്ടേ റയും. ഈ സെയിം സാധനം നമ്മൾ പല വിഭവങ്ങളാ ആാക്കിയിട്ടാ കഴിക്കുന്നത് രണ്ടും ഒരേ സാധനാണ്. പക്ഷെ ഇത് കഴിക്കുമ്പോ അത് അൺഹെൽത്തിയാ പറയും അത് ഓര് ഒറ്റയ്ക്ക് അങ്ങനെ തിന്നുമ്പോ അത് ഹെൽത്തി ആണന്ന്. കുറെേ ഡ്രോൾ ഒക്കെ ഉണ്ടല്ലോ? ഉ
ഞാൻ അരി ഭക്ഷണ ഞമ്മള് ഈ ഷുഗർന്റ ബാക്കിയാണ് ഈ ചോറ് എന്ന് പറിയണേ പഞ്ചസാരന്റെ.
ആ അ അതെ ഞാന് വിചാരിച്ചെ. ഞാൻ വിചാരിചെ ഇനിക്കൊന്നും ഇപ്പഴൊന്നും ഷുഗർ ഉണ്ടാവില്ല കുറേ വയസ്സാവ്പളെ ഉണ്ടാവുള്ളു. കേ ഹലോ. ഹലോ ഹലോ കേക്കില്ലേ കൊറെ വയ സാ വ് പളാണ് ഈ ഷുഗറും ഇങ്ങനത്തെ കുറെ കാര്യങ്ങള ഉണ്ടാവു കരുതിരിക്കാണ്. ആഹ വയസാവുമ്പഴേ? ഇങ്ങനത്തെ ഷുഗറും കൊളസ്ട്രോളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കരുതി നികേരുന്നു. കൊറച്ച് കാലം മുന്നേ ബോധം വന്നത്.
ഇാ ചെറിയ ചെറിയ പെറ്റ് വീക്ണന്ന മകൾക്ക് വരെ ഷുഗർ പെറ്റ് വീട്ടിലെ മക്കൾക്.
ന്ന്ല്ലേ? പ്രസവത്തിന് നമ്മൾ
ആ പ്ര ആ പ്രസവത്തിനിണ്ടായി പ്രസ പ്രസവത്തിൽ തന്നെ പോവും ചെയ്യും വയറ്റില്ണ്ടാവ് മ്പണ്ടായിട്ട് പ്രസവത്തിൽ തീരും.
അതല്ലേ ഇപ്പൊ ആ പ്രസവി ആ അമ്മക്ക് ഗർഭിണിയായ അമ്മക്ക് ഷുഗർ ഉണ്ടെങ്കില്ലേ പിന്നെ ആ പ്രസവിച്ച് വീണ കുട്ടിക്ക് കുട്ടിക്ക് ഷുഗർ ഉണ്ട് എന്തോല്ലേ ഷുഗർ അങ്ങനെ ബറ്റി റ്റീസിന്റെ ആളായി മാറോലോ എന്റെ ഫാമിലിയിലങ്ങനണ്ട്. ആ ഉപ്പാക്ക ഉമ്മാക്ക അല്ലെങ്കിൽ ഉമമാക്കാണോ അ ഉപ്പാക്കൊ എന്താ അറിയില്ല. ഗർഭ സമയത്ത് ഉമ്മാക്കന്നെ എർക്കും തോന്നുണു ഉണ്ടായ പിന്നെ അത് ജ നിക്ക്ണ കുട്ടി പിന്നെ ഡയബറ്റീസ് ആയി പേഷ്യന്റായി മാറും. ഇവിടെ ഇവർക്ക് ഇങ്ങനെ ഓരോ ഇൻസുലിൻ അങ്ങനത്തെ പോലത്തെ കുത്തിവെപ്പ് നടത്തലൊക്കെയായിരുന്നു ഹസ്ബൻ്ന്റെ ഫാമിലിയിലുണ്ട്. ഒരു ഡയബറ്റീസ് പേഷ്യൻറ്.
ഞാൻ പറയാ ഞമ്മളെ മക്കളെ നമ്മള് കെരുത.
അതെ അത്ര ഒള്ളു.
മക്കളേ ന്നല്ല നമ്മളി നമ്മള് കരുതണം.
അതെ നോ പറയാല ഒരു ഡിസിഷൻ നമ്മള് എടുക്കണം.
ആഹ എടുക്കണം വേറെ ഒരു വിഷയെന്താന്ന് വെച്ചാൽ ഞമ്മള് വീടുകളില്. ഞമ്മൾ മാറ്റിവെച്ചാലും ഹസ്ബൻറുമാര്. ഫോൺ മാറ്റി വച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് വളാണ്.
അതെ അതെ ഒരാള് മാത്രം സ്ട്രിക്ട് ആയിട്ട് കാര്യില്ല അതെ.
ഇത്ര സമയം കഴിഞ്ഞാ പിന്നെ ഫോണ് വിട്ട് അലമ്പല്ലാതെ
ആ ആ
മ മക്കളു ഇത് കണ്ട്ട്ട് വളരണം
അതെ ഹലോ ഇപ്പൊ വിളിക്കേ?
ആഹ് ആഹ്